ഹലോ.
ആഹ്.
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് കേൾക്കാ കേ ഉം യസുഖാണോ?
ആഹ് സുഖം സുഖണോ?
ആ അതെ അതെ സുഖമാണ് ചായകുടിയൊക്കെ കഴിഞ്ഞായിരു ന്നോ?
ആ ചായ കുടിച്ച അവിടെയോ?
ആ ചായ കുടിച്ചായിരുന്നു ചായയ്ക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
കേക്കായിരുന്നു
കേക്കായിരുന്നോ ഹഹാ ഹാഹാ.
ആ അവിടെയോ?
ഇവിടെ ഒന്നുംല്ലായിരുന്നു ചായക്ക്. ചായ മാത്രം തന്നെ കുടിച്ച് ഉം പിന്നെ വേറെന്തോ മഴയൊക്കെണ്ടോ അവിടെ?
ഇല്ല ഇന്നു മഴയില്ല ഇന്ന് വെയിലായിരുന്നു.
ആ ആ ആ ഇന്നലെ.
അവിടെയൊ ആ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു.
മഴയായിരുന്നു ആഹാ ആ പിന്നെ എന്ത് ചെയ്യുവാ? ഇവിടെയും ഇന്ന് നല്ല വെയിലായിരുന്നു മ്മ് മ്മ്. ഓ പറഞ്ഞോളൂ.
ഞാന് ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കയാണ്.
ഓ കംപ്ലീറ്റ് ചെയിതോ?
ആ ആഹ് കംപ്ലീറ്റെയ്തു.
ഏതായിരുന്നു.
ബീക്കൊ.
ബികോം ആയിരുന്ന വേറെൊന്നും ചെയ്യുന്നില്ല ഇപ്പം.
ഇപ്പോ ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്.
ഓ വേറെ വേറെ ഒന്നും പഠിക്കുന്നൊന്നുല്ല.
അതിനിയിപ്പോ സർട്ടിഫിക്കറ്റ് വന്നിട്ട്.
ഓ ഓ ഓ ഹയർ സ്റ്റഡീസിന് താല്പര്യം ണ്ടോ.
സ്റ്റഡീസ് ചെയ്യുന്നില്ല അല്ലാതെ ഷോർട്ട് ടേം കോ കോഴ്സ് വല്ലോംന്ന് നോക്കി.
ആഹ് ഹാ ആഹ് ഹാ. ഓ പിന്നെന്താ.
ചേച്ചി ഇപ്പെന്തോന്ന് ചെയ്യന്ന്
ഞാൻ ഇപ്പം ഏ. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നതാ. ഒരു ഐ ടി കമ്പനിയില് വർക്ക് ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ ചെയ്യുന്നില്ല മോനായതിന്ന് ശേഷം പിന്നെ പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇപ്പം പാർ ടൈംമായി. വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്.
ആഹ് ആഹ്
ആഹാ
പിന്നെ എവിടെ താമസിക്കിന്നെ
എവിടെ താമസിക്കിന്നെ അതൊന്നും പറ പറയാൻ പാടില്ലല്ലോ ഇതില്
ആഹ്
ആഹ് പിന്നെ
പിന്നെ വീട് ഏഹ് വീട്ട്ൽ ആരൊക്കെണ്ട്
വീട്ടില് ഏഹ് ഹസ്‌ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മെയും മോനും അവിടെയോ അവിടെ ആരെക്കേണ്ട്
ഇവിടെ ചേച്ചി അമ്മ അച്ഛൻ
ഓഹ് ചേച്ചിടെ മാര്യേജ് കഴിഞ്ഞോ
ഇല്ല
കഴിഞ്ഞിട്ടില്ല ആഹ് ഹാ ഹും ചേച്ചി എന്തെയ്യുവ
ചേച്ചി ഇപ്പൊ ഒരു ആഹ് കോഴ്സ് പഠിച്ച് ഇപ്പം കഴിഞ്ഞ്
ഓഹ്‌ ആഹ് പിന്നെ വേറെന്താ പറയാ വീട്ടിലെന്താ എന്താ വേറെ പരിപാടി എക്ട്രാ ആക്ടിവിറ്റീസെന്തേലും ഒണ്ടോ
എക്സ്ട്രാ ആയിട്ട് ചുമ്മാതിരിക്കുമ്പം ക്രാഫ്റ്റൊക്ക ചെയ്യാറുണ്ട്
ഓ ഓ ഓ
ആഹ്
ആഹ് ആഹ് വേറെ എന്ത് വീട്ടില് ആഹ് കൃഷിയൊണ്ട് ഏഹ് വെണ്ടയും ചീരയും അവിടെയോ?
ആഹ് ഇവിടേയും ഒണ്ട് ചെറിയേ രീതിയിലോന്ന്
ഏഹ് കൃഷിയൊണ്ടല്ലേ ആരാ അതൊക്കെ നോക്കുന്നെ സ്വന്തയിട്ടാണോ അതോ അമ്മയോ
അഹ് അച്ഛനാണ് കൂടുതലും നോക്കുന്നെ പിന്നെ അമ്മയും നോക്കാ ആഹ് ഇവടെ ചീര, വെണ്ട പയറ് അങ്ങനെയൊള്ള കൊറച്ച്
ആഹ് ആഹ് എങ്ങനാ ഞ ഏ വേ ഈ മൂ മണ്ണില് തന്നെയാണോ അതോ ടെറസിലോ
മണ്ണീ തന്നെ
മണ്ണ് തന്നെ ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താ
പിന്നേ ചെട് ചെടികളല്ലാതെ ഇഹ് പൂക്കളായിട്ടൊള്ള ഒന്നുവില്ലേ
ആഹ് പൂക്കളായിട്ട് റോസയിണ്ട് ഏഹ് പിന്നെ അല്ലാതെ ഇതുപോലെ ചെടികളൊണ്ട് ഇഹ് പത്തുമണി അങ്ങനെയൊക്കെ ഒള്ള ചെടികളൊക്കെയുണ്ട് ഓർക്കിഡ്
ആഹ് അഹ്
ഉം
ആഹ്
പിന്നെ അപ്പം ഇനി എന്താ അപ്പൊ ഇനി ഏഹ് സർട്ടിഫിക്കെറ്റ് വന്നിട്ടെ അട്ത്തെ ഇനി കമ്പ്യൂട്ടർ കോഴ്സാെന്നും നോക്കുന്നില്ല
ആഹ് കമ്പ്യൂട്ടർ കോഴ്സ് നോക്കണം ഞാനിപ്പോ ഡി കേം ഡിഗ്രി പഠിച്ചോണ്ടിരുന്ന അപ്പൊ തന്നെ ഒരെണ്ണം ചെയ്തായിര്ന്ന്
ഏതായിരുന്നു
ഡിഫെൻ ന്ന് പറയുന്ന
ആഹ്. ആഹ്. ആഹ് എന്ത്യാ അത് ഏ ഇത് ഇത് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതണോ
ആഹ്. അക്കൗണ്ടു ആയിട്ട് ബന്ധപ്പെട്ടത്.
ഓഹ് എത്ര മാസ കോഴ്സായ്ര്ന്നു
എട്ട് മാസ്ത്തെ
ഓഹോ അപ്പം ഇത് ഈ കോളേജി പൊയ്ക്കൊണ്ടിരിക്കുമ്പം തന്നെ അതും കൂടെ ചെയ്തായ്ര്ന്നോ
ആഹ് ഞായറാഴ്ച്ച ദിവസം
ഓ ചെയ്യാൻ ഓ കംപ്ലീറ്റെയ്തോ അത്
ആഹ് അത് കംപ്ലീറ്റെയ്തിട്ട് രണ്ട് വർഷവായ്
ഓഹ് ഓഹ് അതെന്താ ജോബൊന്നും കിട്ടത്തില്ലാ അത് പഠിച്ച് കഴിഞ്ഞാ
കിട്ടും
കിട്ടും ആഹ് ഹാ ആഹ്
ആഹ് ഇപ്പൊ അ ജോബ്ന് അ പ്പ്ളേ ചെയ്തിട്ടാെണ്ട് അത് കിട്ടിയാ ജോബ്ന് പോവും അല്ലെങ്കി ഷോട്ടോം കേസ് ഒന്നും കൂടെ നോക്കാം എന്ന് വിചാര്ച്ച്
എന്ന് വിചാച്ചിരിക്കുവാണോ ഉം അപ്പൊ ചേച്ചിയും ജോബ്ന് അപ്ലൈ ചെയ്തേക്കുവാണോ
ആഹ് അവളും ജോബ്ന് അപ്ലൈ ചെയ്ത്
ആഹ് തെന്നെ
അവള് രൺ
ഉം ആഹ് ഞാനും ഒര് കമ്പ്യൂട്ടർ കോഴ്സ് ആഹ് കമ്പ്യൂട്ടെർ കോഴ്സ് ചെയ്തായ്ര്ന്നു ഡിഗ്രി കഴിഞ്ഞേനേഷം ഞാൻ പിജിഡിസി എന്ന് പറയുന്ന ഡിസിഎ ചെയ്യാനായിട്ടാണ് പോയത് പിഎസിയൊക്കെ ആ സമയത്ത് ഡിസിഎ വേണോ ഡിസി സിഎ മസ്റ്റ് പറഞ്ഞിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു ആ സമയത്ത് ഡിസി ചെയ്യാനായിട്ടാ പോയേ ബിസിയടെ കൂടെ തന്നെ പിന്നെ ഒരു ആറുമാസം കൂടെ എടുത്ത് പിജിഡിസി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തായിരുന്നു
ആ ആ
ആ ആ ആ കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ജോബിന് അപ്‌ളേ ചെയ്ത് ചെയ്ത് ഞാനൊരു എ ഐ റ്റി പാർക്കിലോട്ട് കയറിയത് ഏമം ഡിഗ്രി കഴിഞ്ഞത് ശേഷം ഉടനെ തന്നെ ഞാൻ അത് ചെയ്തായിരുന്നു പിന്നെ വേറെ ഒന്നും ഞാൻ വേറൊന്നും പഠിച്ചിട്ടൊന്നുല്ല ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഈ പിജിഡിസി എ കമ്പ്യൂട്ടർ കോഴ്സ് തേഞ്ഞ് പഠിച്ചിട്ട് നേരെ കേറുവായിരുന്നു
ഓ ഓ
ഉം
പിന്നെ
പിന്നെ വേറെ എന്താ അപ്പൊ എന്താ രാത്രിയിലേക്ക് എന്താ ഫുഡ്
ടാമ്പറ്റി
ഹലോ ആ കേൾക്കുന്നില്ലേ എന്താ പറഞ്ഞ ഇപ്പം
അല്ല അത് വെച്ചിട്ട് നീ അടുത്ത് ജോലിക്കൊന്നും നോക്കുന്നില്ലേന്ന്
ആ ഞാൻ ജോലിക്ക് കയറിയതാ ഞാൻ ജോലി ചെയ്തൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് മാര്യേജ് കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയ സമയത്ത് പിന്നെ ഇങ്ങനെ പോവാൻ പാടായിരുന്നു അവിടെ ഇപ്പം ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഇങ്ങനെ തിരിഞ്ഞാ വന്നോണ്ടിരുന്നെ അപ്പൊ പിന്നെ പാടായി പോവാനായിട്ടെക്കെ അപ്പം പിന്നെ റിസൈൻ ചെയ്യുവാരുന്നു ഉം പിന്നെ രാത്രീലെതേക്കെന്താ ഫുഡൊക്കെ
രാത്രി അമ്മ എന്തെങ്കിലും വെക്കും
ഓ ഓ ഉച്ചത്തേക്ക് എന്തായിരുന്നു ചോറ് ആണോ കഴിച്ചേ
ആ ഉച്ചത്തേക്ക് ചോറാ കഴിച്ചേ രാത്രി ഇവിടെ ചിലപ്പോ കാപ്പിയായിരിക്കും അല്ലെങ്കിൽ ചോറ് തന്നെയായിരിക്കും
ചോറ് തന്നെയായിരിക്കും എല്ലാം അമ്മയാണോ ഉണ്ടാക്കുന്നേ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല
ആ ഉണ്ടാക്കും
ആ കുക്കിങ്ങി കുക്കിങ്ങിനോടൊന്നും താല്പര്യ ഇല്ല
കുക്കിങ് എടക്കൊക്കെ ചെയ്യും പിന്നെ മടി കാരണം ഒന്നും ചെയ്യൂല
ഏയ്യൂല പിന്നെ
പിന്നെ അല്ലാതെ കുക്കിംഗല്ലാതെ വേറെന്തെങ്കിലുക്കെ സഹായ്ക്കും ഇപ്പൊ പാത്രം കഴുകണതും ഉം ചേച്ചി എന്താ ചോയിച്ചെ
അച്ഛ അച്ഛ എന്തെയ്യുവ അച്ഛ എന്ത് ജോലിയാ ചെയ്യുന്നേന്ന് കൂലി പണിയാണ് ആഹ് ആഹ് അഹ്
കൂലിപ്പണി
ഓഹ്
ഇമ്
അപ്പപ്പം കോളേജീന്നൊക്കെ മാറിയേന് ശേഷം അപ്പം വീട്ടില് വെറുതെ ഇരിപ്പന്നെ ഇപ്പം
ഓ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസി ഡ്രൈവിഗിന്റെ ക്ലാസ്സുംകൂടെ പോകുനോണ്ട് അത്ര ബോറടിയില്ല ഉച്ചവരെ അതിനായിരിക്കും രാവിലെ പോയ്ക്കഴിഞ്ഞാ എലോ
ആഹ്
ഓ എലോ ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
ച എടക്ക് കട്ടായി പോവുന്നൊണ്ടെ
ആഹ് അതെ അതെ റേഞ്ച് പോവുന്നായിരിക്കും
ആഹ് ഹലോ ഹലോ ഹലോ